ആഹ് ആഹ് എന്തോണ്ട് വിശേഷം
ആഹ് ഞാനാണെങ്കി ഇപ്പം വീട്ടിലോട്ട് വന്ന് ഇന്നലെ വന്നതാ ഉച്ചയ്ക്ക് ഉച്ചക്കെ ആയപ്പൊ ഇന്നലെ ഉം വന്നപ്പോ ഉമ്മ ഇല്ലായിരുന്നു കടയിലോട്ട് പോയിന്ന അങ്ങനെ പിന്നെ ച്ച എനി ഇക്കായും ഞാനും കൂടെ ഇവിടെ ഇരിക്കുവായിരുന്നു
ആ പിന്നെ അതുവരെ
പിന്നെ വാപ്പ അന്നേരം വിളിച്ചു വന്ന് പിന്നെ പോകന്നേരം അങ്ങ് പോയി ഉച്ചക്കൊന്നും കഴിക്കാൻ നിന്നില്ല അങ്ങ് പോയി
ആഹ്
ആഹ് പിന്ന ആഹ് മഴ ഇന്നങ്ങു മഴ ഇന്ന് രാവിലൊട്ടെ നല്ല കോളും മഴയൊക്കെ ചാറി ചാറി നിക്കുന്നു
ഉം ആഹ് ഇവിടെ മഴയാ ആഹ് ചായ കുടിച്ചു നിങ്ങ നീ നീ കുടിച്ചാ
ആഹ് കുടിച്ചു
പിന്നെ വേറെന്തോണ്ട്
ആഹ് ഇവിടെ ഇരിക്കായിരുന്നു. ഫോണും കണ്ടോണ്ടി ഇരിക്കയായിരുന്നു. അയനെ ഉം ഇവടെ വന്നോണ്ട് പിന്ന എണീക്കെ തന്നെ പിന്നെ ഒമ്പ മണി പത്ത് ഒമ്പത് മണിയാവും എടീ ഇവിടെ ഉം ഇവിടെ വന്നാ ഒമ്പത് മണിക്ക് എണിക്കത്തൊള്ളു അവിടെ വേ നേരെത്തെണീക്കും പിന്നെ ചായ വെക്ക്ന്നൊക്കെ ഉമ്മായ അവിടെ നേരത്തെ ഉം നേരത്തെ ഞാനായിരുന്നു പിന്നെ ഇപ്പ എനക്ക്ണീക്കുന്നു ഏഴര ആവുന്ന എണീക്കാൻ അവിടെ പിന്നെന്താ ജോലി ഉം
പിന്നെ മീനൊക്കെ എന്ത്‌ കിട്ടി
ഇന്ന് താട കിട്ടിയാര്ന്നു
ആഹ് ആഹ്
തേങ്ങ അരച്ച് വെച്ച് മിക്സി അങ്ങ് കേടായിപ്പോയി പിന്നെ കല്ലേലാ അരക്കുന്നൊക്കെ മം ഉം അതുകൊണ്ടങ്ങ് പാടാം കേടായി മിക്സ്സി
ആഹ് ഇനിയിപ്പോ ഓഫറുള്ളപ്പോ ഒരെണ്ണം മേടിക്കണം
ആഹ് ഇനിയിപ്പോ ഓണം ആവുമ്പോ ഓഫറയിരിക്കും അല്ലേ അപ്പ അപ്പ എന്തേലിലും ഇപ്പ മേടിക്കണഇനി, അല്ലെങ്കിൽ പിന്നെ വലിയ പാട എന്തെങ്കലും കറി ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വെക്കാനും ഒന്നും പറ്റത്തില്ല ഉം രാവിലെ ആയാലും ആഹ് മ്മ് ഏത് മിക്സി അത്യാവശ്യം, അവിടെ ഏത് കമ്പനിയ ഹലോ
ഇവിടെ ഇരിക്കുന്ന ഇപ്പംരിക്കുന്ന ഇപ്പംപ്രീതിയുടെയാണ് തോന്നുന്നു മറ്റേ ഉം ഉം ഉം പിന്നെ
ചെറവുണ്ടല്ലോ
ആഹ് എല്ലാണ്ട് ഗ്രൈൻഡറുണ്ട് അല്ലെങ്കി മിക്സി പെട്ടെന്നങ്ങ് ചീത്തയാവും
ഉം ആണ്
വേറെ എന്തൊണ്ട്? ആഹ് എരക്കിയപ്പോ രണ്ട് ദിവസത്തേക്ക് ഒരുമിച്ച് രണ്ട് കിലോ ഒക്കെ കൊള്ളും അതിനകത്ത്. ഇപ്പോ മൂന്ന് ദിവസൊക്കെ എടുക്കും.
ആഹ്. അതില്ലേ നല്ല വന്നാ ഒരീസം മാവ് കൊണ്ട്‌ വന്നായിരുന്നു. അങ്ങനെ അത് വെച്ച് ചുട്ട് നല്ല രുചിയായിരുന്നു നല്ല പഴ പൊങ്ങി വരുവല്ലോ നല്ലതുപോലെ
ആഹ്. കല്ലേ അരക്കുന്നു. പണ്ടിള്ള കല്ലേല് അരക്കത്തില്ലേ അതുപോലെ.
ആഹ് അത് പോലെ. നല്ല സോഫ്റ്റ്ല്ലേ? എനിക്ക് പറഞ്ഞാ വീട്ടിൽ മേടിക്കണോന്നുണ്ടായിരുന്നു. അവിടെ എല്ലാം മിക്സിക്കകത്താ. തേ ഐ ഉം അതോണ്ട് വല്യ പാടാ ഈ അപ് പ്പം ചൂടുന്നേ ഒക്കെ. പൊങ്ങി വരത്തില്ല. ഒട്ടി പിടിച്ചൊക്കെ ഇരിക്കും വല്ല്യേ പാടാ. പിന്നെ കട്ടിയുവായിരിക്കും അപ്പത്തിനൊക്കെ. ഭയങ്കര കട്ടിയുവാ
ആഹ് ആഹ് പിന്നെ വേറെ?
പിന്നെ ഇന്ന് ഉച്ചക്ക് എന്തോ കറി വെച്ച്?
ഇന്ന് ഇവിടെ അയല ആയിരുന്നു. അയല മൊളകി വെച്ച്. നല്ല മാ ഉം മൊളകി വെച്ചു. ഇന്നലേം മെനഞ്ഞാന്നും എല്ലാം തേങ്ങാക്കറിയായിരുന്നു. ഇന്ന് മൊളകി വെച്ച് കൊറച്ചെടുത്ത് വറുത്ത്. ഉം
പിന്നെ വേറെ എന്തുവാരുന്നു വേറെ?
വേറെ തൈരും മൊട്ടയൊക്കെ
ആഹ് ആഹ്
ഉം പച്ച തൈര് ഉണ്ടല്ലോ അത്.
ആഹ് ആഹ് രാവിലെ എന്താ വെച്ച്?
രാവിലെ ഇന്ന് ഇടിയപ്പം കിഴങ്ങാറി.
ആഹ് മോര് കാച്ചിയോ? കാച്ചി വെച്ചോ?
കാച്ചിയില്ല. അല്ലാതെ പച്ചയ്ക്ക് എടുത്ത്. സവാളേം മൊളകൊക്കെ അരിഞ്ഞിട്ട്
ആഹ് മുളക് കറിയുടെ കൂടെ അത് നല്ലതാ. പച്ചമോര്
അതാ എരിവ് ഇച്ചിരി കൊറഞ്ഞിരി കിട്ടുവല്ലോ
എനിക്ക്യതാവും. പച്ച മോര ഇഷ്ടം കാച്ചീനെക്കാട്ടും ഇഷ്ടം പച്ചക്കാ
ആഹ് പിന്നെ അവിടെന്ത്യേര്ന്ന് രാവിലേക്ക്?
രാവിലെ പുട്ടായ്‌ര്ന്നു. പഴോ ഏത്തക്ക്യാ ഒക്കെ ഉണ്ടാര്ന്നു അതും കൂട്ടി കഴിച്ച്.
ഇല്ല ഇന്ന് പോയില്ല്യ ഇന്ന ഇപ്പോ ശ്രീ ചിത്തേക്ക് പോയേക്കാ ഞായറാ
ആഹ് ആഹ് കുടുംബസ്രീയോ?
ആഹ് അതിന് പോയേക്ക്ന്ന് ഞാറാഴ്ച വൈകിട്ടാ. ഇത്ത ഇല്ല്യല്ല്യേ?
ഞാന് കുടുംബസ്രീല്‌ല്ല വേറെന്നുണ്ട് അക്ഷയസ്രീന്ന് പറഞ്ഞ അതിനത്തുണ്ട്. കുടുംബസ്രീലെ ഇവടെല്ലാംമ്മടെ ഇപ്പൊ ഒത്തിരി അട്ത്ത് ചോയ്ച്ചപ്പം ആര് ഒരു വീ ട്ടീന്ന്‌ രണ്ടു പേരെ കേറ്റത്തില്ലന്ന് പറ ഉമ്മാടെ കുടുംബസ്രീ ട്‌ത്തില്ല മറ്റേനത്ത് അയ്നത്ത് എടുക്കുന്നില്ല ഒരു വീട്ടീന്ന് രണ്ടുപേരെ എട്ക്കത്തില്ലെന്ന് പറഞ്. അനെ പിന്നൊക്കെ ദൂരെയാ അങ് വരൊക്കെ പോവാൻ പാടല്ല്യോ? അങ്ങനെ പിന്നെ ഒരെണ്ണം ചേരാന്ന് വെച്ച്ട്ട് ഇവടെ വേങ്ങള് കൊറച്ച് പേരേം കൂടി ചേർന്ന്ട്ട് അത് അതാണെങ്കി ഒരു പെണ്ണുംപുള്ള തടസ്സം നിക്കുന്നു നടത്തണ്ടന്ന് പർഞ്ഞോണ്ട്. അങ്ങനെ അത് പാതി വഴി കെടക്കുവ ഇതുവരെ ഒന്നും ആയി
ലോണൊക്കെ കിട്ട്യാലോ പലിശ കൊറവല്ല്യോ ഒരു ലക്ഷത്തിന്റെ ഒക്കെ കിട്ടുവല്ലോ?
ആഹ് കിട്ടും.
ഉം പലിശയും കൊറച്ച് കൊറച്ച് അടച്ച മതി ഉം.
അതോണ്ട് ഇപ്പൊ ഇതിനത്ത് ഉണ്ട് ഇനി അത് ഇതുവരെ ശരിയായില്ല ശരിയാവാണെങ്കി അതി പോണം. അവരിങ്ങനെ തടസ്സം പറയും ഒരു പെണ്ണും
ഇപ്പൊ കേറിയതോ മറ്റേത് അതെ ങ്ങനെ ഉണ്ട്?
അത് കൊയപല്ല്യ അയ്ന
ഉം ആഹ് ആഹ് അതില് ഇതിന്റെ കൂട്ട്കാരണാണോ എല്ലാരും? ഒത്തരി പേര് പോണോ?
ആഹ് പത്ത് പേര് പത്ത് പേര് മേല്ല് വേണം.
ആഹ്.
പത്ത് പേരുണ്ട് ഇപ്പം അതിനത്ത് ഞങ്ങളിപ്പോ ലോണൊക്കെ എട്ത്തായിര്ന്ന്.
ആണോ ആഹ്
അതിലും ഉണ്ട് ബുക്ക് ലോണും ബാങ്ക് ലോണും ഒക്കെ ഒ ഇതുപോലെ തന്നെ പക്ഷേ പേര് വേറെയാന്നേ ഒള്ളു കുടുംബശ്രീയല്ലേ വേറെ
ആഹ് ആഹ്.
ഇപ്പൊ കുടുംബ സ്രീലുള്ളവർക്കും ഇതിനത്ത് അംഗമായിട്ടിരിക്ക്യാ.
ഉം ഉം ചേരുന്ന നല്ലതാ ഇവടെ ഒക്കെ എടുക്കാലോ
അത്യാവശ്യത്തിന് ലോൺ എടുക്കും പൈസ സെവിൻസാ ണ്ട് നമ്മള് അടക്കുന്നത് അവടെ കെടക്കോക്കെ ചെയ്യല്ലോ.
ആഹ് ആന്ന് ഇൻക്ക് കൊർച്ച് കൊർച്ച് അടച്ചാ മതിയല്ലോ.
ആഹ് പിന്നെ വേറെന്തണ്ട അവിടെ ഇല്ല്യേ മാവ് ത്തും മായസൊന്നും ഇല്ല്യ
ഇല്ല അവിടത്തമ്മയില്ല ഇക്കാക്ക് ഇഷ്ടമല്ല ഒന്നിന് പോന്നതും ചേരുന്നതും ഒന്നും ഇഷ് ടല്ല ഉമ്മാക്ക് ഇഷ്ട കുടുംബശ്രീ ഇഷ്ട പിന്നെ ഒരു ചിട്ടിയുണ്ട് ചിട്ടി വീട്ടില് ഉം ഉം വാ കൊടുക്കുന്നുണ്ട് അവിടെ കൊറെ നാളും കൊണ്ടേ ഒള്ള ചി ട്ടിയ അയിനത്ത്ന്ന് കൊടുത്തു പൈസ കിട്ടും അവിടുത്തെ ഒരു അച്ഛനായിരുന്നു പക്ഷെ അച്ഛനങ്ങ് മരിച്ച് പിന്നെ അതി ഇപ്പ നോക്കുന്നത് മക്കളാ അവര് വന്ന് മാസം പൈസക്ക് വരും അങ്ങനെ കൊടുക്കും ഉം ഉം അതൊക്കെ ഉള്ളതു നല്ലതാ ഒരു മാസം കിട്ടുന്നല്ല പൈസ ഒരുമിച്ച് കിട്ടും മാസം ഉം
പിന്നെ ചിട്ടിയൊക്കെ എല്ലാരും ചേരണം പത്തു മാസക്കെ ചേരുന്നതൊക്കെ ഉണ്ടല്ലോ ഓരോട്ത്തൊക്കെ അതൊക്കെ ചേർന്നിട്ടാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അടിക്കുവാണെങ്കിൽ ഉപകാര പ്പെടുവല്ലോ
ഉമ്മാക്കുണ്ട് ഉമ്മായുടെ കൂടെ ചേരണെന്നുണ്ട് പക്ഷേ ഇക്കാക്ക് ജോലിയെ ത്തേ ആയിട്ടും ഗൽഫിൽ പോയാര്ന്നെങ്കി എന്തേലും അയച്ച് തരുബളേ കൊടുക്കായിര്ന്നു
ആഹ് അപ്പൊ അതൊന്നും ശെരിയായില്ല്യോ
ഇല്ല പോ അതിപ്പോ എന്തുവാന്നാ ഇനി എന്ന് പോണംന്ന് ഒന്നും അറിയത്തില്ല
ത്തെക്കെ വേണ്ടായോ ചെലവും
ആഹ് ആന്ന് ഇനിയിപ്പ ആശുപത്രി പോക്കും ഇല്ലയില്ല അത് മാത്രം പറ്റത്തി തില്ല
ആഹ് ആഹ് അന്നോരം ഇക്കാനോട് പറയണത് ഏതെങ്കിലും നല്ലത് കേറിപ്പോവാന്
ആഹ് അപ്പ പറഞ്ഞതാ അളിയൻ വിളിച്ചായിരുന്നു ആഗസ്റ്റില് ആഗസ്റ്റില് ഷഡ് ഡൗൺ വർ ക്കിനും ചെല്ലന്ന് പറഞ്ഞു അന്നേരം അന്നേരം ആപ്പ ആളൊക്കെ എടുക്കുന്നല്ലോ ഇപ്പ എല്ലാറൂം ആളെ കമ്പനിയിലെല്ലാം ആളെ എട്ക്കുന്നെ അങ്ങനെ ആഹ് അങ്ങനെ ഇനി ആഗസ്റ്റില് പോവോ ഇല്ല്യോന്ന് അറിഞ്ഞില്ല ഉം ഇപ്പൊ ആശുപത്രി പോവാനായാലും വയങ്കര പൈസേ പ്രൈവറ്റ് അല്ലിയോ അപ്പൊ അവര് എല്ലാത്തിനും ഫയലെടുക്കുന്നയിനെന്നെ ഇരുന്നൂ
ആഹ് ആഹ് പിന്നെ ഓരോ ചെക്കിങ്ങിനും സ്കാനിങ്ങിനും എല്ലാം കാശല്ലേ? പ്രസവ ആവുമ്പോത്തേക്കും പിന്നെ നല്ലൊരു തുക അങ്ങ് എഴ്തി തരും ഉം ആഹ് ആഹ് ആഹ്
അങ്ങനെ അതും ചയ്യലല്ലേ ആഹ് അവടെ ല്ലോം ഉമ്മ ഉമ്മാടെന്ന അവിട്ന്നീ റൊട്ടീടെ അതിനകത്ത്ന്ന് തിന്നേനകത്ത്ന്നാ പിന്നെ അവൾക്കും രണ്ടുപേരും പിന്നെ ഗുളിക ഗുളിയൊക്കെ മേടിച്ചു ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നവരാ ഉമ്മായും വാപ്പായും അതിനും വേണം പൈസ ആഹ് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടായോ ഈ ഗുളികൊക്കെ ഉമ്മാക്കും വയങ്കര പ്രഷർ കൊളസ്ട്രോൾ ഒക്കെയാ
ആഹ്
പൈസ കൊടുത്ത് മരുന്നു മേടിക്കിന്നു അപ്പൊ കുറുപ്പിന്റെടുത്ത് പോയി കാണിച്ച് കൊഴപ്പല്ല എല്ലാം നോർമലാന്ന് പറഞ്ഞു എല്ലാം ചെക്ക് ചെയ്തു ഉം
കേസൊക്കെ ആവുമ്പോ തന്നെ ഒത്തിരി പൈസയാവോഡീ ഇനിയിപ്പം ഇതൊക്കെ ഒണ്ടല്ലോ ഇ ഇൻഷുറൻസ് ഒക്കെ ചേരണം ഹെൽത്തിന്റെയെക്കെ ഇപ്പോ സ്റ്റാർ ഹെൽത്ത് എന്നൊക്കെ പറയുന്ന ഒരു ഒരെണ്ണം ഒണ്ട് അത് നല്ലയാ
ആഹ് ആഹ് അതാ ഒരണ്ണത്തി ചേർന്നാരെങ്കി നല്ലതാരുന്നു ആവാതിരിക്കട്ടെ ആവോ അഥവാ അങ്ങനെ പറയുവന്നെങ്കിൽ പൈസ കൂടുതലാ പ്രൈവറ്റില് ആഹ് സിസേറിയനൊക്കെ ആണെങ്കില്
ആഹ് ആഹ് അല്ലാതെ പ്രശ്ന അത് ആണെങ്കി പിന്നെ അത്രയും വരത്തില്ലല്ലോ
ആഹ് അത്രേം വരത്തില്ല
ആഹ്
ഉം അങ്ങനെ അതാവുന്നെന് മുന്നേ പോയാരുന്നെങ്കി ഉമ്മാടെ കൂടെ ചേരാരുന്നു ഉമ്മ ഒണ്ടല്ലോ ഞാന് അയ്യായിരത്തിന്റെ എങ്ങാണം കൊടുത്ത് ചേരാന്ന് വിചാരിച്ച പോന്നില്ലല്ലോ
ആഹ് ആഹ്
അതൊണ്ടൊന്നും പറ്റുന്നില്ല അങ്ങനെ പിന്നെ ഇനി എന്ത
ആഹ് ആഹ്
ആടുത്തെ ഇത്താക്ക് എന്തുവാന്ന ചേരുന്നോന്ന് അറിയില്ല ഞാൻ ചോയിച്ചിട്ടില്ല ഇതുവരെ
ആഹ് ആഹ് ചോയ്ചോക്കാനെന്താ
ഉം ചോയിച്ചില്ല
ഉം ഇപ്പ ഉമ്മായിക്ക് ഒരാളെ ആവും അവർക്കൊരുപകാരാവു ആവൂ
ആഹ് ഉം
ആഹ് എന്നാ ശരിയടി ഏഹ് ആഹ്
ആഹ്